ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ കേക്കണ്ട്
ഉം
എന്താ പണി
എന്താ പ്പൊ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ട് ഓരോത്തര് ചായക്കുടിക്കണം ആ വന്നു ഒരാൾ വന്നു ഇനി രണ്ടാൾ വരാണ്ട്
ഉം എന്താ കടി ണ്ടാക്കൂവോ
ഇല്ല ഞാൻ ഇണ്ടാക്കലാന്നെ ഇല്ല
എന്താ ചോറു കൊടുക്കലാ
അല്ല അല്ല അതെന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെന്തെങ്കിലും കടിയൊക്കെണ്ടാവും അപ്പോ അതും കൂട്ടി ചായ കൊടുക്കും
ആമ് സ്കൂളിവടെ അവിടെ അടുത്തന്നെ
ആ ടൗണിക്ക് പോണം
ആ ബണ്ടി ണ്ടാ
ഇല്ല വണ്ടിലേ ബസില പോവാ
ലൈൻ ബസോ
ലൈൻ ബസ്
വല്ലുട്ടികളാ
ആ ഒരാള് പത്താ ക്ലാസ്സിലാണ്
ആ ചെറുതോ
വല്ത്‌
ആം ഒറ്റക്ക് പോയേ
ചെറുത് അങ്കനവാടി പോണതാ
മ്മ് കോണ്ടാക്കണ്ടേ
ആഹ് കൊണ്ടകോം വേണം കൊണ്ട്വരോം വേണം
ആഹ്
എന്താണ് ഏഹ് വെയ്നേര സ്പെഷ്യലേന്താ
ഒന്നുണ്ടാക്കിയിട്ടില്ല എപ്പോയങ്ങനെ ഫോണുമേം കളിച്ചോണ്ടിരികാണ്
ആഹ്
എന്താ മഴയുണ്ടായിന്ന
ആ ഇന്ന് രാവിലെക്കേ മഴ ഉണ്ടായിനി
ആ എപ്പോളോ
കുഴപ്പമില്ലാതെ
ഇപ്പോ നല്ല വെയിലിവിടെ
ആഹ വെയിലൊന്നുമില്ല എന്നാലും മഴയില്ല
ആ ഇവിടെ നല്ല വെയിലാണ്
ഇന്നല്ലേ നല്ല മഴയാണീന്ന് ചെലപ്പോ ഒരു തോന്നലിന് ഇപ്പലേക്കിലുമൊക്കേ
മും
അങ്ങനെ
എന്താ ഉണ്ടാക്ക
വല്ലോ എന്തെങ്കിലും പഴം പൊരിയോ എന്തെങ്കിലും സാധനം ഉണ്ടാകും
ആ പഴം പൊരി മൈദ
മൈദ ഇട്ടിട്ട് അല്ലെ മൈദ ഇട്ടിട്ട് ഗോതമ്പ് ആവുമ്പോ ഇല്ല അത്ര ടെസ്റ്റ് ഉണ്ടാവൂല
പക്ഷെ നല്ലത് ഗോതമ്പ് പൊടി ആണല്ലോ ലെ
യ നമ്മൾ റേഷൻ പീഡിയത്തെ അരി ആ ഗോതമ്പ് പൊടി ആകുമ്പോ അധോരു ഒര ആണല്ലോ
ആ ആ
സോഫ്റ്റ്‌ ഉണ്ടാവൂല
ഉം
കുട്ട്യേക്കു പറ്റൂല
ആ
ഉച്ചക്ക് ഉറങ്ങോ
ഓ ർക്കന്നുല്ല
ഫോൺ ഉണ്ടാകുമ്പോ ആരും ഉറങ്ങൂ
ആ പണി കയിഞ്ഞു ആ ടൈം ആവുമ്പോ ഓർ കൊണ്ടൊരാനുള്ള ടൈം ആയില്ലേ അംഗലവാടി ന്ന് കൊണ്ടൊരാനുള്ള ടൈം ആയി അതു കൊണ്ടോന്ന പിന്നെ മറ്റൊലൊക്കെ വന്ന് അതു വന്ന പിന്നെ ഓൽക്ക് ചായ ഉണ്ടാക്ക അതു കൊടുക്ക പ ത്രം കഴുകിയക്ക അവിടെ നന്നാക്ക അതല്ലേ പണി
ഉം
നല്ല മഴയൊന്നുല്ല ക്ഷെ ന്ന് അത്യാവശ്യം വെയിലുണ്ട്
ഇന്നലെ ഇവിടെ എന്തൊരു മഴ പുറത്തിറങ്ങാൻ കയ്യണ്ടേ
മഴ പെയ്ദ മുറ്റം അടിച്ചു വരണ്ട അധോരു ലാഭണ്ട് ലെ
ത്ത് എപ്പളും ചമ്മല് ചാടോ
ഇല്ല മുൻഭാഗത്ത് ഒന്നും ചമ്മലില്ല ബാക്ക് ക്ക് ഭാഗത്ത് ണ്ട്
മഴ ആകുമ്പോ ഞമ്മൾ മുറ്റം അടിച്ചില്ലങ്കിലും കുഴപ്പം ഇല്ല അല്ലങ്കിൽ നമ്മൾ മുറ്റം അടിച്ചാധേ നിന്നാൽ ആൾക്കാർ ഇങ്ങനെ നമ്മൾക്ക് ഒരു തോന്നൽ ഞ് ഇവലെ മുറ്റം കണ്ടീലെ അടിച്ചു വരിട്ട് ഇല്ലെ ന്ന് കരുതും ന്ന് തോന്നൽ ഉണ്ടാകും ലൊ
ആ ആ
അങ്ങനേണ്ടാവും ഇപ്പം അങ്ങനെ കുഴപ്പല്ല്യ അടിച്ച് വാരി ഇല്ലെങ്കിലും
എനിക്കിങ്ങനെ മുന്നിലൊന്നും അങ്ങനെ ഒരു ദിവസം അടിച്ചുവാര്യാപ്പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അടിച്ച് വാര്യാ മതി
ഇവിടെം അങ്ങനാക്കിയാണ് ഇപ്പൊ ഞാൻ ഞാനും തന്നെ നാലീസയ്ക്ക്ണ് അടിചോരിട്ട് ആ നേരത്ത് രാവിലെ മഴ ക്കാരം പിന്നേ അമ്മള് പണി കഴിഞ്ഞാ പിന്നേ അയ്ന് പറ്റൂലല്ലോ ഇന്നേരതോന്നും
ആ
ന്ന് മിറ്റത്ത് മെറ്റല് ഇട് ട്ട്ക്ക്ണാ
ഇല്ലില്ലാ സാധാ മുറ്റാണ് മ്മളെ
ആ അല്ല മെറ്റൽ മ്മള് പിന്നെ ചളിയാവ്ണേന് അങ്ങനെ
ഉം അതിട്ടാ വൃത്തിയാണ് ശേ ചമ്മലൊക്കെയായ് ചെറിയ ചെറിയ ഇല ഇലേക്കെ ഉണ്ടെങ്കിലേ അ ടിച്ചേവരാനൊക്കെ ബുദ്ധിമുട്ടാ ആ കിട്ടുല്ല
വെള്ളം നിക്കോ മുറ്റത്ത്
ആ നല്ല വെള്ളം നിക്ക്ണു നല്ല വഴിക്കലും ഉണ്ട്
ഹാ കുട്ട്യാളക്കെ ശ്രദ്ധിക്കണം
പിന്നെ കുട്ടിയാള് സ്കൂളിൽ പോയാ പിന്നെ വൈകുന്നേരം അല്ലേ വരോള്ളൂ മുറ്റത്തുകൊക്കെ എറങ്ങലും കൊറവാണ് ചെലപ്പോ ഇല്ല ഫോൺ അങ്ങനെ കൊടുക്കലൊന്നുല്ല ഫോണ് കിട്ടൂല്ല
ടിവി ണ്ടാ
ഇല്ല ടിവി ഇല്ല ഓരിവിടെ അകത്ങ്ങനെ എന്തെങ്കിലോക്കെ ചെയ്തോണ്ടിരിക്കും
വല്യതും കളിക്കൂലേ ആ മോനും കാണൂലേ വൽത്
ഇല്ലേ ഓൻ ചോയ്ക്കും ഫോണങ്ങനെ ചോയ്ക്കും പക്ഷേ ഞാനങ്ങനെ എപ്പഴും കൊടുക്കോന്നുല്ല
ആ
അത്യാവശ്യത്തിന് മാത്രം
ആ
അത് ആദ്യയേ അങ്ങനെ ചേലാ
അഡിക്റ്റ് ആയാൽ പിന്നെ ഓലെ പിടിച്ചാ കിട്ടൂല
ട്ടൂല ഓരോ ആ മ്മാര് മീറ്റിംഗിന് ഒക്കെ വരുമ്പോൾ പറയണ കേൾക്കാം
ഗയിമ്മോ എ
ആ ഓരടുത്ത് തന്നെയാ ഫോണ് പിന്നെ ഇവൻമാർക്ക് കിട്ടണില്ലാന്നെക്കെ
ഉം
പക്ഷെ ഞാൻ അങ്ങനെ കൊടു ക്കേല്ല ഞാനും മാഷിനോട് പറഞ്ഞപ്പോൾ മാഷിക്ക് അത്ഭുതം ആയി ഹഹ് ഫേണങ്ങനെ കൊടുക്കലില്ലാ കിട്ടലില്ലാ എന്നു പറഞ്ഞപ്പോഴേ
ഓളെ ഉപ്പാൻ്റെ എടുക്കൂലേ
ആ ഉപ്പാൻ്റെ അവര് ചോദിക്കാതെ എടുക്കും അതിൽ ലോക്ക് ഒന്നും ഇല്ലാ എൻ്റെ ഫോൺ ഞാൻ ലോക്ക് ക്ക്ച്ച് ണ്
ആ
ക്ഷതെ എപ്പോഴും വീട്ടിലുണ്ടാവൂല വൈകുന്നേരം കുറച്ച് നേരം ഇണ്ടാകും പിന്നെ രാത്രി ഇശാ ബാങ്ക് കൊടുത്ത് നിസ്‌കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് വരാ.
ഉം ജോലി എന്താ?
ഏഹ്
എന്താ ജോലി
ആഹ് കൂലി പണിയാണ് വയറിംഗ് പ്ലംബിങ് പണികളെക്കെ എടുക്കും
ഇനി രാത്രിത്തലേക്ക് എന്താ ഭക്ഷണം വേറെ ഉണ്ടാക്കുമോ രാവിലത്തെ
ഇല്യാ രാത്രിയിലത്തേക്കും ഉച്ചക്കേക്കും ഒക്കെ ഒരേ ഭക്ഷണം തന്നെ
ഉം ഉച്ചക്ക് എന്തേ ആഹ് ഉച്ചക്കെന്തിനു
ഉച്ചക്ക് മുതിരക്കറി
മുതിര എങ്ങനാ മുതിര എങ്ങനെ കറിവെക്കും മുതിരാ പേടിയില്ലേ ഓൾക് നമ്മള്
ആ കറിവെക്കാന് ആദ്യം മുതിര കഴുകിയിട്ട് അത് വറുക്കാ അത് വർത് ട്ട് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കാ ചെറുതായി അതിൻ്റെ തൊലി ഒന്നു പോകാന് എന്നിട്ട് തൊലിയെക്കെ നല്ലേണം കളഞ്ഞിട്ട് നമ്മടെ മോറത്തിലിട്ട് ചേറി കളയാം എന്നിട്ട് അത് പ പച്ചമുളകും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് അയിക്ക് തേങ്ങ അരച്ച് പാർന്ന നല്ല രസ കറി ഉപ്പേരി വെക്കാൻ ആഹ് ഉ ഉപ്പേരി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഉപ്പേരി എങ്ങനാ വെക്കാ അത് തൊലി കളയുവോ അങ്ങനെ
ഉപ്പേരി എണ്ണാൻ ഞമ്മള് മുതിരയ്യ് വായെന്റെ പിണ്ടി
ആഹ് അയിന്റെ കൂടെ
ആഹ് വായതണ്ട് ഉള്ളിത്തെ പിണ്ടി ആഹ് സ്വന്തം പിന്നെ നമ്മൾ ഉപ്പിട്ട് നമ്മൾ വേദനക്കും മുട്ട് വേദനക്കും അങ്ങനെ ഇങ്ങനെക്കെ ഉപ്പിട്ട് ക്കാ ശർ പുയിങ്ങിട്ട് പിന്നെ ശർക്കര ഇട്ടിട്ട് വെക്കു
ആഹ് അത് അതാരോ പറഞ്ഞ് അങ്ങനെ വെക്കും
വേദനക്കും അയിനും ഇതിനും ഒക്കെ നമുക്ക് ശർക്കര ഇട്ട് തെ തേങ്ങ ഇടാ തെരണ്ടിട്ട് വൈകുന്നേരം കടികൊ നല്ല ഇതാണ് അത് നല്ലോം പിയിഞ്ഞ് വറക്കേണ്ട നല്ലോം പിഴിഞ്ഞ കുക്കർലിട്ടിട്ട്
മ്മ്ഹ്ഹ് മ്മ്ഹ്ഹ്
പിഴി
നല്ലോണം വേവിക്കേണ്ടി വെരുല്ലേ എത്ര എത്ര വിസി വിസില് വേണ്ടിവെരും
വിസില് ഇപ്പൊ ഞമ്മൾ പല കുക്കറും പലേതും പലേതിന് അനുസരിച്ചെല്ലേ ഇപ്പോ അങ്ങനെ അത് ഒരു അഞ്ചാറെണ്ണംക്കെ അടിക്കേണ്ടി വരും അല്ലെ വേവ് അല്ലെങ്കി ആദ്യം വള്ളത്തില് ഇട്ട്ക്കണം വള്ളത്തില് ഇട്ട് വെച്ചാ പിന്നെ അത്ര എളുപ്പം ആഹ് അപ്പൊ പിന്നെ കൊ അഞ്ചു വിസിലു മതി അഞ്ചേണ്ണം ഒക്കെ അതിപ്പോ എന്നിട്ട് പിന്നെ തേങ്ങ ചേരണ്ടി തെക്ക് ഇടാ വെന്തിട്ട് വള്ളം ഇണ്ട വെള്ളം വറ്റണം
നല്ല വറ്റിച്ചിട്ട് ആവുല്ലേ
ശർക്കര വ നമ്മൾ ചോരണ്ടി ഇട്ടാലും മതി വെള്ളക്കണ്ടേ അല്ല നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചോരണ്ടി ചോരണ്ടി വെല്ലാം വെള്ളം ഇങ്ങനെ അല്ലേൽ വേവുല്ലല്ലോ വേവിച്ചുംമ്പളേ
ആഹ്
ചോരണ്ടി
ഇത് ഏഹ് മുതിര പു മുതിര പുഴുങ്ങി ട്ട് ഇത് ചോ ഏഹ്
പിന്നെ ശർക്കരേം പഞ്ചസാരേം ഇടാ ആഹ് ആഹ് ഇപ്പ ശർക്കര ഇല്ലെങ്കില് പഞ്ചസാര ഇടം നമ്മക്ക് ശർക്കര ഇ ഇല്ലെങ്കിൽ അപ്പ ദാ അതിന്നു വെള്ളത്തിൽ ഇട്ട് വെച്ച മതി ഉച്ചയ്ക്ക് ചോർ കഴിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച മതി എന്നിട്ടൊരു നാല് മണിയൊക്കെ ആവുമ്പോ ആഹ് രണ്ട് മൂന്ന് വിസിൽ ഇതാക്കിയാണ്ട്
തേങ്ങക്കെ ഇല്ലേ
ഓഹ് തേങ്ങണ്ട്
തെങ്ങ് ഒക്കെ ഉണ്ടവുല്ലെ
ആഹ് തെങ്ങ് ഉണ്ട് ശർക്കര ഇവിടെ കൊണ്ടെന്ന് വെച്ചത് ഉണ്ട് സാധനൊക്കെ ഉണ്ട് ഇങ്ങള് പറഞ്ഞ സാധനങൾ ക്കുണ്ട്
തേങ്ങക്കൊക്കെ ഇപ്പോ വില കുറഞ്ഞ്
ആഹ് പിന്നങ്ങന വാങ്ങതോണ്ട് വിലയോന്നറിയില്ല
അല്ല നമ്മൾ കൊടുക്കാൻ കൊടുക്കുവാൻ ള്ളോൽ
കൊടുക്കാനുള്ളോൻ അല്ലെ ഇവിടെ ഇപ്പ കൊടുക്കലുണ്ട്
ആഹ് അയ്മ്പത്തി അയ്മ്പത്തി അറുപത്തി ഒക്കെ ഉണ്ടായിന് ഇപ്പോ മുപ്പത്ത് ഒമ്പത് കുറഞ്ഞ് പറ്റ കുറഞ്ഞ്
ചെന്നന്താ
വെളിച്ചെണ്ണ ഞാന് ഇപ്രാവശ്യം ആട്ടിട്ട്ണ്ട് ആട്ടാനയക്കൂല തേങ്ങ ഒക്കെ കൊണ്ടോവും വിറ്റ് വിക്കും കൊട്ക്കു ഏ
ആഹ്
അമ്മക് കൊർ ച്ചല്ലേ വാങ്ങാന്നറിം ക്ഷേ നമ്മള് ൻടാക്ക്ന്ന ആ ര ത് ണ്ടാവൂല അമ്മക്ക് പ്പം എത്രിം ഉപയോഗി ക്കേ ആട്യാലേ
തെന്നെ ഇത്ങ്ങനെ വാങ്ങുമ്പം എത്രേ ഇരുന്നൂറ് രൂപൊക്കെയാ തോന്ന്ണ്ട് ലേ നൂറ്റി അറുപതോ അ നൂറ്റിഎമ്പതോ അങ്ങനെ
അതരക്കല്ലേ
വെളിച്ചൊ ഒര്ലിറ്റർന്
ഇപ്പ ഒര് ലിറ്ററിന് നാന്നൂറ് കഴിഞ്ഞീല്ലേ
അതൊക്കെ അ അത് ഏ കായ്പോയീലേ ഇപ്പൊ വെല കൊറഞ്ഞല്ലോ
കൊറഞ്ഞോ ഞാൻ വാങ്ങീട്ടില്ല ഞാ ഇവടെ ആട്ട്യത് ണ്ടായീട്ടെ
ആ ന്നാശരി ഓക്കെ
ന്നാഓ ക്കെന്നട്ടാ ഹലോ ന്നാ ശരി എന്നാല്